കേൾക്കുണ്ടാ
ആ ഉണ്ട് ഇവിടെ രാത്രി കടക്കുമ്പോളാ ചോദ്യം രാവില എന്താ കടീന്ന് ഹ്ഹാ അത് കേട്ടാലേ ക കടക്കാൻ പോവുള്ളു അപ്പ
ഉറങ്ങാൻ ഉറങ്ങാനൊരു സമാധാനം ഉണ്ടാവു
ആ എന്നും കേ കേൾക്കുമ്പോ ഞാൻ ചോയിക്കും അല്ലെ എന്റെ സ്പെഷ്യൽ എന്തേലും വേണ ണ്ടാക്കണോന്ന് അങ്ങനെ അപ്പൊ പറയും ഇല്ല അങ്ങനത്തൊന്നുമില്ല എന്താ ചോയ് അറിയാൻ വേണ്ടി ചോയിച്ചാണ് പറയും
ആ അല്ല രാവിലെ എണീക്കുമ്പോ അറിഞ്ഞിരിക്കണ നല്ലതാണല്ലോന്ന് കരുതിയിട്ടായിരുന്നു അതാണ്
ഓര്ക്ക് നേരത്തെ പോവണം ആറര ആകുമ്പോഴത്തേക്കും പോവും അപ്പഴേക്ക് ചായിം കടിം ഒക്കെ ആവണം അഞ്ചേ കാലിനെണീക്കും
ആഹ് ചായയും ഒക്കെ ആ നേര ആവുമ്പോത്തേക്ക് ഭക്ഷണം കൊണ്ടു പോവണോ അതോ
ഇല്ല കൊണ്ടുപോവൂല കഴിച്ച് കഴിച്ചിട്ട് പോവും
ആഹ കഴി
മ് രാത്രി കഴിക്കണതും രാത്രി വന്നിട്ട് കഴിക്കണതും ഉച്ചക്കും പിന്നെ പണിക്കോണിടത്തിന്ന് കഴിക്കും
അത് ശരി ഉ ഉ ഉ അതന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പ നമ്മക്ക് സമാധാനം
ആ ആണ് ഇന്നോട് പറയും ചെലോസൊക്കെ വേണെങ്കിൽ ഒഴിവുള്ള ഒക്ക കുഴി വെക്കണ്ടെങ്കി കടന്നോ ഇനക്കായിട്ട് എണീച്ച് ഉണ്ടാക്കേന്നും വേണ്ട പിന്നെ ഞാൻ പൊറത്തൂന്ന് കഴിച്ചോണ്ട് പറയും പക്ഷെ ഞമ്മക്കൊരു സ സമാധാനം കിട്ടണെങ്കി ചായേം കടീക്കിണ്ടാക്കി പള്ള നിറച്ച് കഴിച്ച് പോയാല്
ആ അതന്നെ വീട്ടിലെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു സമാധാനം പിന്നെ അവര് കഴിക്കണ പുറത്തത്തല്ലേ
ആഹ് അതാണ്
അതിപ്പോ ഞമ്മക്ക് കുടുങ്ങിയ നേരമൊക്കെ അഥവാ അങ്ങ് ബുദ്ധിമുട്ടുള്ള നേരൊക്കെ പറയാ ഇങ്ങളൊന്ന് പൊറത്തുന്ന് കഴിക്ക്‌ ട്ടോ ന്ന് ഇങ്ങനെ ഒരു ഇത് ഇണ്ട്ട്ടോന്ന് പറയാ അമ്ക്ക് അതോണ്ട് സമാധാനായിട്ട് നമുക്ക് പറയാ അതാന്ന് നിത്യാ ആവുമ്പോൾ അത് തന്നെ ആവുമ്പോ അത് കൊർച്ചൊക്കെ പോകും പിന്നെ ഓര്ക്ക് ഫുഡ് വയറിന് പറ്റാതാവും
ആ അതാണ് ഇപ്പം ഇന്നലെ വന്നപ്പോ അതേമാതിരി പറയ് രാവിലെപ്പോ ഇവിടുന്ന് കഴിച്ചു പോയതാ പത്തണിക്ക് ഇന്നലെ മോളെ ഡോക്ടറെ ആട്ടെ കാണിക്കാൻ ണ്ടെനു ഇപ്പൊ പത്ത് മണിക്കുമ്പ്ടുന്ന് കയിച്ച് പിന്നെ പോയപ്പോ ഉച്ചക്ക് സാധാരണ കഞ്ഞി കുടിക്കാൻ ചെല്ല്ന്ന കടേല് കഞ്ഞി കഴി ഞ്ഞ അന്നിട്ട് അവുടുന്ന് ചോറാ കഴിച്ചത് ആ ചോ വെറുംചോറെ ന്നെയാണ് പക്ഷെ ആ ചോറ് കയിച്ചിട്ട് വയറിന് ഭയങ്കര കനം ന്ന് പറഞ്ഞ് ഒര് ദഹിക്കാത്ത പോലെ പറേയ്ണ്ട്
ആ പോകാറില്ല അത് പൊറത്ത്ന്ന് തീരെ കഴിക്കാതെ ന്റെ ഹസ് ഹസ്ബൻഡ് ഒക്കെ അങ്ങനെന്നെയാ പൊറ്ത്ത്ത്തെ ഭക്ഷണം തീരെ കഴിക്കലില്ല അപ്പം അങ്ങനെ കയി അങ്ങനത്തൊര് പെട്ടെന്ന് കഴിക്കും അഥവാ ഞാൻ എന്റെ വീട്ടിലൊക്കെ നിക്കാൻ പോകുന്ന ടൈമിലൊക്കെ ഞാൻ പറയും ങ്ങള് പുറത്ത്ന്ന് ഭക്ഷണം കഴിച്ചാണ്ടി തറവാട് ഇണ്ട് അടുത്ത് പക്ഷെങ്കില് ഉമ്മാക്ക് പ്രായ ആയോണ്ട് ഉമ്മാനെ എടങ്ങാറാക്കണ്ടാ മൂത്തശ്ശിയുണ്ട് പക്ഷെങ്കില് നമക്ക് എടങ്ങാറാക്കാൻ പറ്റോ അപ്പൊ ഇനി പോയി എടങ്ങാറ് ണ്ട പൊറത്തുന്ന് ഭക്ഷണം കഴിച്ചു പൊറത്തുന്നന്നെ ഭക്ഷണം കഴിച്ചോണ്ട് അപ്പൊ ഒരു ദിവസം നമുക്ക് രണ്ടു ദിവസം അതിലേറെ ഒന്നും നിക്കാനും പറ്റത്തില്ല വീട്ടില്
ഇവിടെ പിന്നെ ഇനി ഇപ്പോ രാത്രി അപ്പം നമ്മളെന്തോ ഉണ്ടാക്കിയില്ലെങ്കിലും വിളിച്ച് വരുമ്പോ വിളിച്ച് പറഞ്ഞാതി ഇന്ന്ഫുഡ്ണ്ടാക്കി ഇല്ല ഇങ്ങള് എന്തേ കൊണ്ടേരി അല്ല ചപ്പാത്തിയോ എന്തോ കൊണ്ടെരി പറഞ്ഞാൽ കൊണ്ടൊരും ഇവിടെ വന്നട്ട് അത്ഇണ്ടാക്കില്ല ഇത്ണ്ടാക്കി എന്നാ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ പോരെ ഞാൻ കൊണ്ടൊരൂലെ പറയും അയ്യെയിരത്തി നമ്മള് എന്നും പറയൊന്നുല്ല
ആ അല്ല അങ്ങനെ സപ്പോർട്ട് ഉണ്ടാവം നമക്ക് സമാ
ആ സമാധാനാ അത് ഇതാണ് ഞമ്മള് രാവിലെ എനീച്ചി എല്ലൊം ഇണ്ടാക്കി കൊടുത്ത് ഓലെ ഇഷ്ടത്തിന് പറഞ്ഞാ ക്കൊന്നോണ്ടാണ് ഇങ്ങട്ട് തിരിച്ച് ആ സപ്പോർട്ട് ആ അല്ലെങ്കി വെറും ഞമ്മള് കള്ളത്തരം കാണിക്കാണപ്പം
ആ അതാണ് അതാ ഞാൻ പറഞ്ഞേ ഇങ്ങളൊന്ന് ആ പൊർത്തുന്ന് കഴിച്ചാ കഴിക്കണ ഒരാളാണ് എങ്കിലും പൊതുവേ അമ്മള് പറയിണത് അങ്ങട്ട് കേട്ടോണംന്ന് ഇണ്ടാവില്ല കാരണം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിടും എന്നും പൊറത്ത്ത്തെ ഭക്ഷണം കഴിക്കല്ലോ ഓൾക്കൊന്ന് എണീറ്റാൽ എ
ആ അതാണ് അതാണ് മക്കക്കും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ എന്തായാലും നമ്മള് ഇണ്ടാക്കണല്ലോ പിന്നെ ഓലെ മാത്രം അങ്ങനെ ഞാൻ ചെയ്യില്ല ഞാന് ഇങ്ങതന്നെ മൂന്നാള് ഉം വൽത് എട്ടാം ക്ലാസ് രണ്ടാമത്തോൻ ഒന്നാക്ലാസ്സില് മൂന്നാമത്തെ ഇപ്പൊ എൽ കെ ജി ചേർത്ത്
ഉം ഉം അതന്നെ അവർക്കൊക്കെ നേരത്തിന് ആ ആ ശരിയാണ് മൂന്നര ആവുമ്പോ
ആ
ആ ന്റെതും ഇതേപോലെന്നെ എൽ കെ ജി അല്ലേ
ഉം ആ
പിന്നേ എന്താപറയാ വരുമ്പോത്തിന് എന്തെങ്കിലൊക്കെ ക
ഉം ഹാ അതന്നെ മുറ്റത്തക്ക്‌ അങ്ങ് എത്തുമ്പോക്കും ചായാറന്നിട്ടാ
ഓര്ക്കാ രാവിലെ പോകുമ്പെഴും അതേ പോലെ വെകുന്നേരം വരുമ്പെഴും ഭയങ്കര ഇഷ്ടാ കാരണം വീട്ടിലെന്തെങ്കിലും ഉണ്ടെ ട്ടോ രാവിൽത്തെ ഭക്ഷണം ങ്ങീ റെഡി ആയിട്ടില്ലെങ്കിൽ അന്നത്തെ കാര്യം പറയാണ്ടോ ഓർക്ക് ഇഷ് ഇഷ്ടല്ലാത്ത എന്തെങ്കിലും കടികളാണ് ഉണ്ടാക്കണന്നെങ്കിൽ എന്നും ഇത് ഇങ്ങനെ ഇണ്ടാക്കും അമ്മക്ക് ചെല ദിവസം ഒരു ഒരു മടി തോന്നൂല അന്നൊക്കെ ചെലപ്പോ എളുപ്പല്ലെ എന്തേലും
ഞാൻ അങ്ങനെ തന്നെയാ പഴം പുഴുങ്ങി കൊടുക്കെ അങ്ങനെന്തെലും എളുപ്പ കടി ഇണ്ടാ ക്കും എന്നിട്ട് ഓൽക്ക് മടിയാ അന്ന് ഓൽക്ക് അരിക്കടിന്തോ ണ്ടാക്കി. എന്നട്ടായി അതന്നെ കിട്ടണം ഒരു ദിവസം കൂടി നമ്മളെ മടിയാട്ടാൻ സമ്മയിക്കൂല.
ഇല്ലല്ല ഞ്ഞിപ്പോ ഒഴ്വ്ദിവസം ശനിം ഞായറുണ്ട് റഞ്ഞിട്ട് കാര്യല്ല അന്നും വാണം നേത്തെണീറ്റിട്ട് ആ ചായേ നേരാ വുമ്പോത്തേന് അവർക്ക് ചായ കിട്ട എണീക്ക് എണീക്ക് എറഞ്ഞട അപ്പൊ ഞാൻ ജാചു നമുക്ക് കഞ്ഞി ഉണ്ടാക്കാ. അറിയുമ്പോ ആ കഞ്ഞി പറ്റില്ല കഞ്ഞി പറ്റില്ല എന്തെങ്കിലും കടി യെന്തെങ്കിലും ഉണ്ടാക്ക്ന്ന് റിം. അതാണ് അപ്പൊ ഓര് ഇതന്നെ രാവിലത്തെ കടി ഉഷാറാവണം. അതേപോലെ വൈകുന്നേരം വരുമ്പ എ എന്തെങ്കിലൊക്കെ ഓരെ മുന്നിക്ക് വെച്ചൊടുക്കാൻ പാകത്തിന് എന്തെങ്കിലുക്കെ ണ്ടാക്കി കൊട്ക്കണം. അതാണ് ഉം പിന്നെ? ന്താ പറയാ ഉം ഇങ്ങനെ മയൊക്കെ കുറച്ച് മുന്നായിട്ടെല്ലാം ണ്ടായിനൊ?
ആ ഇന്നലെ മിഞ്ഞാന്നല്ലേ നല്ല വെയിലിട്ടിട്ടൊള്ളൂ? ഉം അയിന് മുനെനക്കെ നല്ല മഴന്നെ. കൊടച്ചൂ അടച്ച് പിടി ചൊ ന്നാക്കി പെയ്ത്തില്ലേ മഴ. വിടെടുത്തൊരു തോടൊക്കെണ്ട് ആ തോ ട്ടിലൊക്കെ നല്ല വെള്ളം വന്നിനീ. ഞങ്ങള് വിചാരിച്ച് ഇങ്ങനെ നെറഞ്ഞ് കരകവിഞ്ഞൊഴുകുന്നു. വയ്ക്യാ ഞങ്ങളെ വീടിൻ മുറ്റത്തേക്കൊക്കെ എത്തും. ആഹ് വെള്ളം കേറും. വെള്ളം കേറിയാ വീടൊക്കൊഴിച്ച് പോണം അങ്ങൻത്തെ സ്ഥലാ.
ഓ അങ്ങനാവുമ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ ഇപ്രാവശ്യ നമുക്ക് മഴ കുറവാണ് കിട്ടിയത് ത്തോന്നുണു
ആ കുറവാണ് നല്ല കുറവ്ണ്ട് കഴിഞ്ഞ പ്രാശ്യത്തെ പോലെന്നൊല്ല ഇപ്രാവശ്യക്കെ ഈ സമയക്കായപോത്തിനി തിലേറെ മഴ പെയ്ത്.
പിന്നേ നല്ലോണം മയന്റെ ടൈമ് കെയ്യൊലൊടങ്ങി. ഇങ്ങനാകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കൊറെ അ അങ്ങട്ട് അങ്ങട്ട് പോക്ന്തോറും മയല്ലാഞ്ഞ ല്ലെ വേഗം വെള്ള ക്ഷാമം വരും. ആ കിണ കെണലുകളും എന്താ പറയാ തറവാ എൻ്റെ വീട്ടിൽ തറവാട്ടിലൊക്കെ ക്കെ മയ പെയ്തെങ്കിലേ വൊള്ളാവൊള്ളൂ. അല്ലാതൊന്നും വെള്ളാവൂല. ചെല കെണറ്ണ്ടാവല്ലോ വറ്റാത്ത രീതിയിലുള്ളത് ആ ഉം ഇത് മഴ പെയ്തില്ലെങ്കില് അടീലെത്തിയിട്ടുണ്ടാവും. അത് നമ്മളെ ചൂട് കാലത്ത്ണ്ടാവ്ണ അതേ അവസ് വറ്റീ വറ്റീലാന്ന്ള്ള രീതിയിലായിരുന്നു.
ആ അ പ്രാവ്ശ്യം മഴ കുറവാണ്ന്നാണ് കാലാവസ്ഥ നിരീക്ഷകരെ ത് ഉം ഉം എന്താറിയോ ചെലപ്പം ഓഗസ്റ്റിലും ജൂലൈയിലൊക്കെ നന്നായി
ആ ചെലേപ്പൊ അങ്ങനെ ആയുരും ലാസ്റ്റിക് ലാസ്റ്റിക് ഊ താവ
ഉം സാധാരണ വെള്ളംകേറ്ണ ടൈമാണ് ഓഗസ്റ്റിലാണ് അധികും ദരെ വന്നട്ത്തോളം വെള്ളം കേറിയത് ഓഗസ്റ്റിലാ.
അതാണ്. പിന്നെയാണ് പ്പ മയക്ക്ൻക്കോന്ന്ണ് അധികും ഇടിയും മിന്ന മന്നലായിട്ടാണ് ബുദ്ധിമുട്ട്. മയാ മര്യാദക്ക് മയ പെയ് ആ മയാ പെയ്യ്ണില്ല കാ
ഇടിയും ആ അതന്നെ. മഴ വെ പെയ് വെരുണേന്റെ മുന്നേ ഇടിയാ പൊ ട്ടുണത്. ആ മഴ പെയ്യാതെ ഇടി വെട്ടിട്ടാണ് ആ ഇടി പറ്റ്ണത്.
അതാണ് അല എല്ലാം പറ്റും അതന്നെ. അതാണ് പേടിം കാരണം ഭയങ്കര ഇട്യണ് വിപ്രാവശ്യത്തെ ഇടി ഭയങ്കര നമ്മളെ വീട്ടിന്റെ ഉള്ളില് എങ്ങനെ ഇടുന്നിട്ടും കാര്യല്ല നല്ല ഇടി
ആ ഇവടതാ വ്ടെ ഞങ്ങളടുത്ത് ഒരു വീട്ടില് പിന്നെ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇ ഇടി വെട്ടിട്ട് ആ റൂമ് മൊത്തം കത്തിയത്
ആ ആ കണ്ടിട്ടുണ്ട്
ആ ഞങ്ങള ഏകദേശം അടുത്ത് തന്നെയാണത്
ആ നല്ലൊരു
ആ നല്ല വാർപ്പിട്ട നല്ലൊരു വീട് ആ ഇടി വെട്ടിട്ട് പിന്നെ എന്താ പറയാ ആ റൂമില് മൊത്തം വയറിംഗ് അടക്കം അങ്ങോട്ട് കത്തിക്കരിഞ്ഞ് ആ എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെടതാ അയാളെ മകള് ഉണ്ടായിട്ടാ റൂമില് അപ്പൊ ആ മകളെ കൂട്ടുകാരികൾ വന്നീന് നാലാളോ അഞ്ചാളാ മറ്റുണ്ട് ഇവരെ എല്ലാരും കൂടി റൂമിൽ സംസാരിച്ചു ച്ചിരിക്കുരുന്നു ആ കട്ടുമ്മേല് ഏ
കേട്ടില്ല
ഞാൻ പറഞ്ഞതാ അങ്ങനെ സംസാരിച്ചിരിക്കനാല് ഈ കൂട്ടുകാരികൾ പോവന്ന് പറഞ്ഞ് ങ്ങാണ്ട് പുറത്തിറങ്ങിയപ്പോ ഇവള് പിന്നെ എന്നാ ഞാൻ ഓലെ ബസ്സ് കയറ്റിയിട്ട് റ്റിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞാണ്ട് ആ റൂമിൽ നിന്ന് ആ മക്കളെല്ലാവരും കൂടി പുറത്തിറങ്ങി ഇവല് പോയി അരമണിക്കൂർ ആയിട്ടില്ല അപ്പഴാ ഇത് സംഭവിക്കണെ ആ ഭാഗ്യന്നോ ആ ആ വ മറ്റ് മക്കളെ ഉമ്മാനോടും ബാപ്പാരോടും കൂടി ഇവര് സമാധാനം പറയണ്ടേ പറയണ്ടേ ആ ഭയങ്കര അത്ഭുതാരുന്നെ എല്ലാർക്കും
വരുമ്പോളെ ഏത് ഭാഗത്തക്കാണ് ഈ മിന്നല് വരണെന്ന് പറയാൻ പറ്റൂല്യ കാരണം നമ്മൾ ഏത് മുക്കില് ഇരുന്നിട്ടും കാര്യല്ല ഏ അത് നമ്മളെ എത്ര അടച്ചുറപ്പാക്കിയിരുന്നട്ടും കാര്യമില്ല ഭയങ്ക ബുദ്ധിമുട്ടായി ഇടിമിന്നലുണ്ടാകുമ്പ
ഉം എനിക്ക് ഭയങ്കര പേടിയ ഞാൻ പഠച്ചോനോട് പറയും മഴ എത്രമാണെങ്കിലും പെയ്തോ
ആഹാ മഴ അതല്ല മഴ തന്നെ നല്ലോണ്ണം അടിയിച്ച് ഇങ്ങനെ കട്കടാറാന്ന് പെയ്യുമ്പോ തന്നെ ഭയങ്കര പേടിയ കാരണം മഴന്റെ സൗണ്ടും തുടർച്ചയായിട്ട് അല്ല അത് നമുക്ക് കിട്ടണ മഴ എങ്ങനെ വെച്ചാല് ആ നിക്കാതെ ആ ഉരുൾപൊട്ടൽ അതാണ് ഓരോ വാർത്തയിലും പത്രത്തിലും കാണണതല്ലേ വീട് ഇങ്ങനെ ഉള്ളില് മണ്ണ് ഇടിഞ്ഞിട്ട് ഉള്ളിക്ക് പോയിനൊക്കെ കേൾക്കല്ലോ നമ്മള് അതൊക്കെ കാണുമ്പോ
പണ്ട് ആ ചൂരൽമലൊക്കെ പൊട്ടിയത് ഹെ ആലോചിച്ചൂട അന്നൊക്കെ നിർത്താതെ പെയ്താ
അത് ആ ഒരു അവസ്ഥ
പിറ്റേന്ന് ഞാൻ പറഞ്ഞല്ലേ എന്റെ വീടങ്ങനെ വെള്ളം കയറുന്ന സ്ഥലത്ത ആയത് കൊണ്ടേ തലേന്ന് വൈകുന്നേരം വരെ ഒരു കുഴപ്പല്ല പിന്നെ തോട്ടിലാണ് കേട്ടോ വെള്ളമുള്ളത് തൊ തോട്ടത്തേക്കും കൂടിയും കേയറിട്ടാണ് തോട്ടിലാ വെള്ളമുള്ളത് ആ സ് സ്ഥലത്ത് രാവിലെ ഞങ്ങള് എണീ റ്റിങ്ങ് വന്നപ്പം ന്യൂസന്നും അഞ്ഞിട്ടില്ല പിറ്റേസം ഒന്നും രാത്രി രണ്ട് മണിക്ക് ശേഷംല്ലേ ആ രാവിലെ ഇങ്ങട് എണീറ്റ് വന്നപ്പം ഞങ്ങളുടെ മുറ്റത്തറ്റം വെള്ളം അയില് ഞാന് ഇവരടെ ഉപ്പാനെ വിളി ചേട്ടാനോക്കി ആകെ വെള്ളം വന്നണ് പിന്നെ മോട്ടറെക്കെ കിണറിൽ ന്റെ മേലെ കൂടെ വെള്ളം വന്നിട്ട് മോട്ടറോക്കെ പിന്നെ വെള്ളത്തിലാ ഞാൻ പറഞ്ഞു എടുക്കണ്ടേ കത്തൂല പറഞ്ഞു പോയി നോക്കുമ്പോ
കാരണം ഈ വെള്ളം ക വെള്ളം കയറന്ന ഭയങ്കര ബുദ്ധിമുട്ട്
ഉം ഈ ആ മഴ അടച്ചു പിടിച്ച് പെയ്താലും പേടിയാവും എവിടെങ്കിലും പൊട്ടും പൊട്ടുന്നല്ലേ
ഉആല്ല മഴ മഴ വരുമ്പോ അങ്ങനെയാണ് വരുക ഒന്ന് നല്ല ഓണം വരും അല്ലെ